ഹലോ
ആ ആ നല്ലവർത്താനം
ഓരെ ഏ നോക്കിയ കുഞ്ഞിണി കൊച്ചേരത്തെ വന്ന് പറ്യാ ഉം ഇപ്പയിൻ്റെ തറ ഞാടുക്കാട് പോയിന്
ഏ അതിപ്പന്താ സർപ്രൈസ് ആക്കിയോ.
അയിന് അങ്ങനൊക്കൊരോ താ.
ഏഹ് അഹ്ശരി
ന് ഇഞിപ്പോ എൻക്ക് ഒഴിവുണ്ടോ യ്ച്ചാ അതാ. ഏതായാലും പറയണം അപ്പൊ പിന്നെ
ആ അഹ്ശരി. ആ അഹ്ശരി നല്ലോ
ഇന്ന് പാന്യേനി രാവിലെ. ഇങ്ങട്ട് ഇന്ന് ഇപ്പളുംണ്ട് ഞാന് ഞാട രാവിലെ ഞാനെ കബ്സാട് വെച്ച്. പിന്നെ കുക്കർ ലെ രാവിലെ ആക്കാ ഉച്ചക്കക്കും ആക്കാചാര്ച്ച്. ഞാൻ അഹ് നിനു വന്ന പ്പം ഞാട കട്ക്കേനി. മദർസ്ട്ടന്നപ്പളേ ഓളേഴര്ക്ക് മദ്റസ്ട്ട് വരൊല്ലോ. ഇന്നട്ട് പിന്നെ അപ്പ ഞാൻ അപ്പ ഓള് വന്ന് കൊർച്ചയ്ഞ്ഞപ്പാ അയ്നും നീച്ച് വന്ന് ഞാൻ ഓളോടർഞ്ഞ് ഇൻക്ക് പനിയാട്ടോ. ഇജൈനജ് കുളിപ്പിച്ച് മാറ്റ്യാള ട്ടോ. ഞാൻ വെറ്തെ പറഞ്ഞതാ.
ആ ആ ആ അഹ്ശരി. മക്കക്കൊര് പഠിക്കാനാവൊ ലോ
ആ ഇങ്ങട്ട് ഓളന്നെ കുൾപ്പിച്ച് പിന്നെ മാ യൂണിഫോമൊക്കെ ട്ടൊട്ത്ത്. ഓളി യൂണിഫോം ഇടണം അപ്പോ ഓനും ഇടണം അല്ലെങ്കി അയ്ന് യൂണിഫോം ഒന്നും പറ്റേയല്ല്യ.
ഏഹ് അത് ശരി
ഇങ്ങട്ടേ ഏതാനും ചോയ് ച്ച് മാറ്റി ഓളൊരു ഒമ്പതരക്കെ ആയപ്പം ഓള് പോവാൻ വേണ്ടി എറങ്ങി മുറ്റത്ക്ക് എർങ്ങിയപ്പണ്ട് ഒര് ചങ്ങായിന്റെ വണ്ടീലാണ്ട് വന്ന്ർങ്‌
ങ്ങന്ന് ഞെട്ടി പോയിത്
ഞാനണെങ്കി കുൾച്ചാ നിക്ക ത് ആശുപത്രിക്ക് പോണല്ലോ ഞാന് ഇനിപ്പോ വണ്ടിമേ പോവാൻ കഴിയൂലാര്ച്ചാണ്ട് ഓട്ടോ വിളിച്ച് പോവാ ചാര്ച് അപ്പൊ ഓട്ടോ വിൾച്ചാണ്ട് ഓലണ്ടാളീം അംഗലവാടിക്കും എർ ക്കിട്ടാണ്ടാ ഓട്ടോർക്ഷേല് പോവാചാര്ച്ച് ക്കേനി
ആ ശരി അത് പോവാനൊക്കെ ആളാണ്
പോവാ ആളായി ഇപ്പണ്ട് പോയിണ് നാലെ തറവാട്ക് താഴത്ക്ക് പോയി ഇപ്പ വാപ്പാന്റെട്ത്ക് പോയിന് വ വര്ണേനു മുന്നേ വിവരം പറയണം അന്റെ വോയിസ് ഞാൻ കേട് ഇല്ല്യ
ഏഹ് ആഹ് പണിയൊന്നും കയ്ഞ്ഞില്ല ഞാനിപ്പണ്ട് പോയിട്ടൊള്ളു
കുടിച്ചത്
ആഹ് അപ്പൊ കൊറവില്ലേ നിക്ക്
കുറവുണ്ട് ഞമേലൂടി കഴുകിയപോ ഒന്നൂടി കുറവു ഞാൻ മുറ്റതങ്ങ് നടന്ന് ച്ച് പുല്ല് ബാക്ക് ഭാഗത്ത് അപ്പൊ അയിനൊന്ന് എനിക്ക് അപ്പൊ ഞാൻ കണ്ടിട്ട് എനിക്കൊരു കണ്ട് വേറെ ഇല്ല ആത്രാട ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മഴ അല്ലേ ഇറങ്ങാൻ വയ്യിനില്ലാരുന്നു ആ അപ്പൊ ഇനൊന്ന് ഒന്ന് ഇരുന്നിട്ട്ള്ളു കാലങ്ങട്ട് വേദനായിട്ട് ഇരുന്നപോതന്നെ ഇപ്പം മ ആക്കൂടി
ആ ഇത് പ്രഷർ കൊറായു മ്മക്ക്
എനിക്ക് ഇപ്പ ഇപ്പ കുളിയൊക്കെ കഴിഞ്ഞപ്പ എനിക്കൊരു ഇപ്പോ നിക്കൊരു സുഖം ഉണ്ട് നി കൊറച്ച്
അഹ് ഇനിക്ക് എന്താ അറിയാ അനുഭവം എനിക്ക ഇണ്ടായില്ലെങ്കിൽ എന്ത ഞാൻ രണ്ടുപ്രാശം കുഞ്ഞാപ്പൂനെ ആർക്കും പൊന്നോന ആർക്കും അങ്ങനെ ഇണ്ടായിനി പോൾ ഇങ്ങോട്ട് സ്ഥല നീ ചെറുതായിട്ടൊരു പനി ഇങ്ങനെ ഇണ്ടായിനി പെട്ടെന്ന് അങ്ങട് തലവേദന തലെക്ക് ഇങ്ങട്ട് അത് പിന്നെ നമ്മക്ക് അറിയില്ലല്ലോ എന്താ ചെയ്യണ്ടേ അന്ന് അറിയിന്നെൻ എത്താന്ന് വേ ആസ് പത്രി കൊണ്ട് പോയിക്കാണും ഗ്ലുക്കോസ് കെറ്റിപ്പോ ഇത് ഇങ്ങള് പെട്ടനെ വന്നത് നന്നായി അല്ലെ നല്ലോണ്ണം കൊറഞ്ഞിനി പ്രേഷ പ്ര അതു അപ്പ അപ്പൊ ഇന്നോട് ഡോക് പറഞ്ഞ് ഇങ്ങനെ ഇൻയി ഇണ്ടാവുമ്പോ പെട്ടെന്ന് ഇങ്ങള് എന്താ ഉപ്പിട്ട് കൊടുക്ക ക്കണം നാരങ്ങ വള്ളം ഇടലോ എന്തെങ്കി എന്താ വീട്ടില്ള്ളെ അത് കഞ്ഞിവെള്ളാണ് ഏ റ്റോം ബെസ്റ്റ് ആ എന്നെ ഷുഗറോ കൊള്ളോലാണെ പിന്നെ അത് പറ്റുല്ലല്ലോ അപ്പോ നാരങ്ങ വെള്ളം ഉ പ്പിട്ടോ അങ്ങനെയൊക്കെ വേട് കൊടുക്കണം ഇങ്ങള് അപ്പള അത് നോർമല ആവുള്ളൂ പറഞ്ഞു ഇനോട് അതനോട് അങ്ങനെ പറഞ്ഞ്
ഇച്ച് തോന്ന്ണേ ഇനിക്ക് അങ്ങനെ എയ്കരംന്ന അല്ലാതെ എനിക്ക് ഇൻക്ക് ഒരു ജലദോഷം ഇല്ലണ്ണി സാധാരണ പനിച്ചുമ്പേ വേറെ എത്തങ്കിലും ഉണ്ടാവൂലേ ആ തല എനിക്കങ്ങനെ തലവേദന ഒന്നും ഉണ്ടായില്ല ഇതൊക്കെയ ജല ദോശ തുമ്മലോ ചീത്തലേ എത്തുല്ല വേറെരു കാരണവും ഇല്ല
അത് ഇതണോണ് നമ്മക്ക് അപ്പഠ അന്ന്ങ്ങനെ പിന്നെ
കുറഞ്ഞ ടൈപ്പ്ണോ ഞാന്
ആ ആ അതന്നെ പ്രഷർ കുറയ്ണത് ആവുമ്പോ നലോണം ശ്രദ്ധിക്കണം
ഉം അതെന്നെയാണ് സംഭവം ഞാൻ ഏതായാലും രണ്ട് ഗ്ലാസ് തായാലുംവാസ് വല് രണ്ട് ഗ്ലാസ് അപ്പോ കുടിച്ച് ഇനിപ്പ കുടിച്ചട്ടെ
ആ ഇടകടക്ക് കുടിച്ചോളണ്ടി വെള്ളായിട്ടും നല്ലോണ്ട് ഉപ്പിട്ടാ അതില്ല ചെറുനാരങ്ങ ഉപ്പിട്ടാ എത്ര ശരീരത്തിന് നല്ലതാണ്
ആ
അങ്ങനെ കുടിക്കണേ
ഉം അതന്നെ
പിന്നെ അപ്പ ഫുഡൊക്കെ ആയോണ്ട് പിന്നെ
ഉ ഇനി ഇപ്പൊ കോഴിഎന്താ വാങ്ങണംപോവുവാണെങ്കിൽ വാങ്ങി പോരണം ആയിക്ക് ഇറച്ചി ഒന്നും ഇല്ല മിനിഞ്ഞാന്ന് വെച്ച ഇറച്ചിലേഷം എന്തേലും ഒരു. കായകം കൂടി ഞാൻ ഒപ്പിച്ചായിരുന്നു ഇനിപ്പം ഇനിള്ളേനോട് ഇനിഎന്തെങ്കിലും കോഴി വാങ്ങി പൊരിക്കണം
എവിടെ കാണിക്കല് വ
ഇ ഇവിടെലന കണ്ട് ഹെൽത്ത് സെന്റർ ഇവിടെ കാണിച്ചൽ പോരെ ഞാൻപ്പ ഒ ഉങ്ങനത് ഉ ഇവിടെ കാണിച്ച
ആ ആ അതായി നല്ലത്
മം മ് അത് തന്നെ ഞാൻ വിചാരിച്ചു ഒരു പേടി ഉണ്ടായിരുന്നു. പടച്ചോനെ ഗ്ലൂക്കോസൊക്കെ കെറ്റാ ഞാൻഒറ്റക്കല്ലേ പോന്നത്
ആ അങ്ങനെ പ്രഷറ് കൊറഞ്ഞാലങ്ങനെ കേറ്റും പിന്നെ അവർക്ക് അമ്മക്ക് കാപ്ലെ ആ ഞാൻ വിജാരിച്ച്ചെയ്യുനല്ല കാർ ഇല്ലല്ലോന്ന് നിവെർതെപറയാനൂടി ഇ വണ്ടിമലും പോവാൻ കയ്യുല്ലല്ലോ ഒറ്റക്കൊന്നുനമ്മളങ്ങനെ ആ അല്ലേ ഇനിപ്പോ അങ്ങനെ ഒറ്റക് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാണ്ട് എൻതേലായാലായി ന്ന് ആര് പുടിച്ചാനും നോക്കാനും ഇല്ലാഞ്ഞാല്
തലനു അങ്ങൻത്തൊരുടൈപ്പ്
ആണോ പേടിയാണ് നമ്മള് ശ്രദ്ധിക്കണം അങ്ങൻത്തെ വിച്ച യൊക്കെ അഇങ്ങനെകുടിച്ച് ചോക്കോണ്ടിടുക്കൾ അയപ്പന്തലെ പെട്ടന്നെന്നലെ
ഐമേ ഞാൻത്താഅറിയിലാന്ന് ഇങ്ങളെൻക്കണ്ട് വൈനാരങ്ങട് തൊടങ്ങും ഞങ്ങപറയണെത്തക്കോ അഇണ്ട് അഇണ്ട് ട്ന്
ഇത് പറഞ്ഞെഒള്ളു
ആഹ് ആണ്ട് പിന്നെ ഇങ്ങണ്ട് കൂടി ചദ്യയായപ്പം പിന്നെ ഞാൻ പക്തിക്ക്‌ നമ്മ പാരസെറ്റമോൾ കുടിക്കും ഉച്ചി
ആഹ ശരി
അഇ അതേ കറിഞ്ഞഞ്ഞ് രാവിലെ നീറ്റണല്ലോ നീട്ടണൊക്കെ സ്‌കൂൾക്ക്മസേക്ക് പറഞ്ഞെക്കണല്ലോ
ആഹ ആഹ ഓ
എചാല അക്ക ഒറ്റ ആയാ പിന്നെ തീരെ ഇതന്നും കഴൂല അല്ല മാനം പൈസാണ് അങ്ങനെ അട ഹ അങ്ങനെ വേൻ വറല എന്തായാല അങ്ങട് കൊണ്ടാക്കികള നീ വേണ്ട ആക്കണ്ടി
മ് അതെ അമ്മള് നീച്ച് നടക്ക ഉമ്മാമക്ക്‌ അയ്ന്റെ ഇത്അറിയില
ഉം അതന്നെ
അ അപ്പഴ ഇല്ലന്ത് കയ്യാ തവുംബളല്ലേ നമ്മക്കറിയ
ഇമ് അതന്നെ വേറെന്താ ഇന്ന് നല്ല വെയിലാലെ
ഇന്ന് നല്ല വെയില പണിയൊക്കെ എടുക്കാല്ലേ ചിക്കിടാനൊക്കെ
ആ നല്ല വെയിലൊണ്ട് ഇത് തിരുമ്പളന്
തീരുമ്പ്കഴിഞ്ഞില്ല ഞാൻ മക്കള് പോയക്കെ അടിച്ചാരി ഇപ്പോ തിരുമ്പണം
ഏ ഞാന് തിരുമ്പീട്ട് എത്തു കഴിഞ്ഞില്ല ഞാൻ ആകെ അടിച്ചേരി വേ മേലട് കഴികി ആശൂത്രീ പോവാനൊരുങ്ങല്ലേ
ആ ഇപ്പൊ ഇപ്പ പണിക കണ്ട് ചെയ്യാന് വേറെ ചോറിരാന്ന് രാവിലെന്നെ വീ ഫ്ട്ത്ത് വെച്ച് കൊറെ ആയിന് വെച്ചിട്ട്
അതെ
എടുത്ത് വെച്ച് പ്പ പുറത്തുണ്ടായിന് കഴിഞ്ഞില്ലേനി
ഏ അയ്ശരി
ഓള് വാപ്പക്ക് ചോറ് വാണം പറഞ ഓൾക് കല്യാണം കല്യാണം ഉണ്ടാർന്നു ഓൾ ഉമ്മാന്റെ വീട്ട് ആ ആഹ് ഉമ്മാന്റെ വീട്ടില് കല്യാണം
ഏ പ്പന്നോട് വെക്കാൻ പറയേ ചോറ്
ഓൾ ഇപ്പോഴും പറഞ്ഞു അവിടെ എന്തേ കറിണ്ടോ കൊടുക്കോച്ച്ന്നോട് അപ്പ ഞാൻ ഇന്ന് വെച്ച വച്ച തോന്നേദിവസം ആ അല്ല തോന്നേദിവസണ്ട് എത്തും ണ്ടാവേല്ല്യഞാൻ ഒറ്റയ്ക്കല്ലെ ജാരിച്ചാട്ട് ഇന്ന് ഇപ്പം ചോറൂംകറിക്കൊ വെച്ച്ണ് അ ഓണ്ട് പിന്നെ
ഞാൻ ബീഫ് എടുത്ത് വെള്ളത്തിടട്ടെ ന്നാല് കുഞ്ഞുണ്ണിക്ക് പിന്നെ നാളെരാവിൽക്കും കൂട്ടി കൊട്ട ചാരി കൂട്ടി ഒട്ടാ ചാരി
ഉം അത് എന്താപ്പൊരു സർപ്രൈസ് ഏ
പിന്നെ പെരുന്നാളയ്ഞ്ഞിട്ട് വരണ്ട്
ആഹ്
പിന്നെ ഇക്ക്ങ്ങ തോന്നീനി ങ്ങനല്ലേ വരോ അയ്ന് അങ്ങനൊക്കൊരു ഇതാണു
ആഹ് ന്നാലും ങ്ങനെ നെട്ടിപ്പോവൂലേ നമ്മള് അങ്ങനെ പോയോ അയ്റ്റ
നീ മീന് ഞാൻ പോവാരോടാ ഒത്തിരി മറ്റോനെപ്പിന്ന് അംഗനവാടീക്കൊണ്ടോയ്ക്ണ് ആ കുഞ്ഞിന കൊണ്ടയതാ എടാ ഒന്ന് ചങ്ങായിറ ഇന്ന് പോണ്ട ബളെന്നൊക്കെ പറയി
ആഹ് അത ന്നെ മക്കൾ കാണുമ്പോ പിന്നെ
നോള് അയ്നങ്ങനായി ഞാ ഇമ്മ ഇപ്പ ചെയ്യ
അയില് വെട്ടി പോവുലെ
അവ ഒരു മിനിറ്റൊക്കടങ്ങനെ നിന്നേരും മുന്നേ അത് ഞാൻ പോവാതിരിക്കുന്നോളു എന്നാ പോയി വാ ന്ന് പറഞ്ഞ്ക്ണ് അപ്പാ ചങ്ങായി പറയ്ണ്ട് ഇന്ന് പോണ്ട വളയാക്കാന്ന് പിന്നെത്താന്നാ
ആഹ് ന്നാ ശരി